ല്ലേ
ആഹ് കേക്കുന്നുണ്ട് ഏച്ചി
ആ ഓക്കെ ആ എന്തൊക്കെയുണ്ട് വിശേഷം ആഹ് ആഹ് സുഖാണ് ചായുടി ഒക്കെ കൈഞ്ഞോ
ചായ കുടിച്ചില്ല
ആഹ് ആഹ് ആഹ് എന്ത
ലീവ് എടുത്തു സുഖല്ല അപ്പൊ ലീവ് എടുത്തു പ്പ ഇങ്ങനെ കെടക്കുന്നു
ആഹ് ഓക്കെ ആഹ് മഴയൊക്കെ ഇണ്ടൊ
മഴയില്ലാ ഇവടെ കൊറച്ച് ആഹ് മഴയില്ല മൂടി കെടക്ക്ന്ന്ണ്ട് തെളിച്ചം വന്നിട്ടില്ല വെയിലൊന്നും വന്നി
ഇന്നലെ ഒന്നും മഴ ഇണ്ടായില്ലേ
ഇന്നലെ മഴയുണ്ടായില്ല മിനിഞ്ഞാന്ന് നല്ല മഴയുണ്ടായിരുന്നു വൈന്നേരം
ആഹ് ആണോ
ഇന്നലെ ഭയങ്കര ചൂടായ്രുന്നു ഭയങ്കര പോ ച്ചിലും ചൂടും കാര്യങ്ങളൊക്കെ ആയിരുന്ന്
ആഹ് ഇന്നലെ രാത്രിക്കെവിടെ മഴ പെയ്തിരുന്നു
അതെ
ആഹ് ആഹ് ഉം പിന്നെ വേറെന്തൊക്കെണ്ട്
വേറെന്താ ചോയ്ച്ച അങ്ങനെ പോക്ണു ചേച്ചി സുഖമാണ് പിന്നെ ആഹ് ഇന്നലെ ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു
ആഹ് എന്ത് ഫംഗ്ഷനായിരുന്നു
അത് നമ്മളെ ടാർഗറ്റ് അച്ചീവ് ആയേന്റെ ചെറിയൊരു ഫംഗ്ഷനുണ്ടായിരുന്നു ഏഹ് അപ്പൊ അ പരിപാടിക്കെ കഴിഞ്ഞു കേക്ക് കട്ടിയ്യലും കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു ഉം ആ ഫ്രണ്ട്സ് ആഹ് ഉണ്ടായിരുന്നു. നമ്മളെ കമ്പനിയിലുള്ള ആൾക്കാര് മാത്ര ഉണ്ടായിരുന്ന്
ആണോ ആഹ് ആഹ്
ആഹ്
അല്ല പൊറത്തേക്കൊക്കെ പോവാറില്ലേ ഫ്രണ്ട്സിന്റെ കൂടെ
അങ്ങനെ പോവാനുള്ള ഒരു ടൈം കിട്ടാറില്ല
ആ ആ ആഹ ഏ സിനിമയ്ക്ക് ആരൊന്നും പോകുന്നില്ലാ
അത്പ്പോ ഇല്ല ഇവിടെ ഫ്രണ്ട്സ്ന്ന് പറയാൻ എന്റെ ഏജിലുള്ള ആരും ഇല്ല ഇവിടെ പിന്നെള്ളത് ഹിന്ദിക്കാരൊക്കെയാണ്.
ആ ആ ആ ആ കൂടെ പഠിച്ചവരൊക്ക്യൊ
കൂടെ പഠിച്ചവരൊക്കെ വേറെ വേറെ ഹ്ഹ സ്ഥലത്തുകളാണ് സ്ഥലങ്ങളിലാണ് ഉം നമ്മള് കൂടെ തന്നെയൊന്നും ഇല്ല
ആഹ് അതെ ആഹ് ആഹ് അച്ഛനെന്തേ ഓട്ടം പോയോ
ആഹ് ഓപ്പൊ രാവിലെ പോയി അമ്മ വീട്ടില്ണ്ട് വീട്ടില് ചേച്ചി വന്നിട്ടുണ്ട് ചേച്ചിം കൊച്ചും വന്നിട്ടുണ്ട്
വന്നിട്ടുണ്ട് ഇന്നല വന്ന
ആഹ് കൊറച്ചിസായി രണ്ടു മൂന്നസാ ആ രണ്ടു മൂന്ന് ദിവസായി ഇനിയിപ്പോ ഒരു ബുധനാഴ്ച വ്യാഴാഴച ക്കെതിരിച്ചു പോകൂന്ന് പറയുന്നു കോഴിക്കോടേക്ക്
ആഹ് ആഹ് ആ ആ ആ ആഹ് അച്ഛൻ അപ്പ എത്ര മണിക്ക് പോകും
അപ്പൊ ഒര് രാവിലെ ഒരു എട്ട് മണിയൊക്കാവുമ്പൊ പോവും
എട്ട് മണിക്ക് പോകും ഒരുപാട് ലേറ്റ് ആയിട്ടേ വരുള്ളൂ രാത്രിയൊക്കെ.
ഇല്ല ഒരേഴ് മണി ആറ് മണി ഏഴ് മണിയൊക്കെ ആവുമ്പോ വരും അപ്പൊ തണുപ്പൊക്കെ ഭയങ്കര ഇതായത് കൊണ്ട് അധികം ഓടാൻ പറ്റത്തില്ല ഹെൽത്ത് കുറച്ച് ഇഷ്യൂ ഉള്ളോണ്ട് അപ്പോ വേകം തന്നെ വരും
അപ്പൊ എങ്ങനെ ചോറ് ഉണ്ണാനൊക്കെ എങ്ങനെയാ അപ്പൊ ഹോട്ടലിൽ നിന്ന് കഴിക്കെ
അല്ലല്ല നമുക്കിവടെ ഫുഡ്ഡാണ്ടാക്കി തരും അരേ എന്റെയാണൊ പപ്പന്റെയാണൊ ചൊയ്ചെ അപ്പൊ ചിലപ്പൊ ഓട്ടം കിട്ട ട്ടിയ വീടിന്റെ അങ്ങോട്ടേക്ക് ഓട്ടോ ഉണ്ടെങ്കില് അങ്ങനെ വന്നിട്ട്ണ്ടെങ്കി അങ്ങനെ കഴ്ച്ച്ട്ട് പോവും ഇല്ലെങ്കി നമ്മളവടെ ഒരു ഈ പഞ്ചായത്തിന്റെ ഒരു ഇതുണ്ട് എ് ഇരുപതു രൂപക്കൊറ്റെ ചോറോ കഞ്ഞിയൊക്കെ
ആ ആഓആഹ് ആഹ്
പോയിട്ട് കഴിക്ക്
ആഹ ആഹ ആ ഉ
നല്ല ഫുഡുകളാ ആ ഫുഡാണ് അവിടെ
ആണ് ആഹ് ആഹ് ആഹ് ആഹ്
രാവിലെ ഫുഡൊക്കെ കഴിച്ചോ
ആഹ് രാവിലെ ഫുഡ് കഴിച്ചു ആഹ് പിള്ളേര് കാലത്തന്നെ പോവൂലോ അവര് സ്കൂളിൽ പോയിക്കുമ്പോ ആഹ് പോകാവുമ്പൊ ചോറ് കൊണ്ടോണല്ലോ അപ്പൊ അങ്ങനെ ദിവസ ജോലിയൊക്കെ അപ്പൊതന്നെ കഴിയും
കാലത്തന്നെ കഴിഞ്ഞാല് ആ രാവിലെ എണീക്കണല്ലോ അല്ലേ
ആഹ് പിള്ളേർക്ക് ചോറുണ്ടോ വണല്ലോ ആ ആഹ്
ഉം ചോറ് കൊടുത്തു വുടണം അല്ലെ സ്കൂളീന്നപ്പൊ ചോറ്
ഇല്ല ആ ഇല്ല സ്കൂളി ചോറ് കൊടുത്ത് വിടണം പിന്നെ ചായക്കും കാലത്ത് തന്നെ ആക്കണല്ലോ പിന്നെ അത് കഴിയും അപ്പൊ ഒരുവിധം ജോലി തന്നെ കഴിയും. പിന്നെ പിള്ളേര് പോയിട്ടുള്ള ചെറിയ ജോലികളൊക്കെ ഇണ്ടാകൊള്ളൂ
ആഹ് അപ്പോ ഇനി ഉച്ചത്തേക്കുള്ള ഫുഡൊക്കെ റെഡി ആയോ
ആ കാലത്തെന്നെ ആവൂലോ ചോറും ക കറികളും ഒക്കെ ആയിട്ടുണ്ടാവും പിന്നെ അത്യാവശ്യം വേറെ എന്തെങ്കിലും ആ ഒക്കെ ചപ്പുവില വളത്താനോ അങ്ങനെ ചെറിയ എന്തെങ്കിലും കറികളൊക്കെ
ആ ഈ ആ ആ ആഹ് പിന്നെനിയിള് ചില്ലറ പണികള് മാത്ര ഉണ്ടാവുള്ളൂ അല്ലേ അടിച്ചു വാര്ക തൊടക്ക
അതും കഴിഞ്ഞു ഇനിയിപ്പോ അവര് ആ സമയത്ത് പോയല്ലോ നേരത്തെരു ഒമ്പ മണി ഒക്കെ്പ പോകവര് ഒമ്പത് മണിക്ക് പോവും ആഹ്
ആഹ് ഇനിയിപ്പോ ഇനിയിപ്പോ എന്താ പരിപാടി ഇനി വീട്ടില് ഒറ്റക്ക് ആയിരിക്കും അല്ലേ
അതെ ആ
ആഹ് അങ്ങനെ കുറച്ച് കയ്യുമ്പത്തിന് അവരും വരും. നമ്മടെ പണിയൊക്കെ കഴിഞ്ഞ് പുറത്തിറ ആ അങ്ങനെ
ആഹ് അല്ല എല്ലാരും ഇപ്പൊ പിള്ളേരെ എല്ലാരു ഇരിക്കുമ്പൊ മറ്റെ മറ്റേ വീട്ടിലൊ ഒച്ചപാടും ബഹളൊതൊക്കയായി പിന്നെ അവര് പോയി കയ്യുമ്പൊ വീട് ഏ ഹ്സൈലന്റ് ആയിട്ടിരിക്ക ഏ
പിള്ളേരില്ലാത്തപ്പൊ ഒര് സ്ഥലണ്ടായ്നിലെ ഉം ആഹ് പൊ അവിടൊക്കെ കുട്ടീടെ ഒച്ചെന്നും കേൾക്കുന്നില്ലല്ലോ
അല്ല ഞാനിവിടെ കമ്പനിയിലല്ലേ ഉള്ളേ ഇവിടെ ആരൂല്ല ആഹ് ഇവിടെ അ എനിക്ക് മാര്യേജ് ഒന്നും ആയിട്ടില്ല
ആഹ് ഒവ്വ് അതറിയ ഞാൻ പറഞ്ഞത് ചേച്ചിടെ കൊച്ച് വന്ന് വീട്ടില് വന്നീന്നു പറഞ്ഞല്ലൊ
ആ ആ ആഹ് അപ്പ കൊച്ചമ്മേട് സംസാരിക്കാൻ തുടങ്ങി വരുന്നേ ഉള്ളൂ അവൻ എന്തൊക്കെയൊക്കെയോ പറയും ഒന്നും മനസ്സിലാവില്ല
ആ ആ ആ രണ്ട വയസ അത് പറഞ്ഞന്ന് രണ്ട വസ
ഒരു വയസ് ഒരു വയസ്സ്.
ള
ആ ഒരു വയസിപ്പോ ആ ആ ആയി വരുന്നേ ഉള്ളൂ അങ്ങനെ ഇതായിട്ടില്ല ഉം വീട്ടില് ഭയങ്കര ഒച്ചപ്പാടും ബഹളോക്കെയാണ് ഇനി അവര് പോയിട്ടൊണ്ടെങ്കിലാണ് അവർക്ക് പ്പ ചെറിയൊരു വെഷമം.
അത അങ്ങനെയാ പിള്ളേക്കെ ഉള്ളപ്പോ ഒരുതായിരിക്കും
ആ അപ്പയ്ക്ക് ഭയങ്കര വിഷമമായിയിരുന്നു അവര് പിന്നെ കോഴിക്കോടേക്ക് മാറിയപ്പോ
ആഹാ അപ്പൊ അതിനന് മുമ്പ് എവിടെ ആയിരുന്നു
അതിനു മുമ്പ് അവരുടെ വീട്ടിൽ തന്നെയ ആായിരുന്നു നമ്മളെ കുറച്ചൊരു രണ്ടു നാല അ കിലോമറ്റർപ്പറത്ത്ന്നായിരുന്നു അ
ആഹ ആഹ ആഹ് ആഹ ആഹ
പിന്നങ്ങനെ പോയി ആ അടുപ്പച്ച് ഇതാക്കി അങ്ങനെ ഇതകമായിരുന്നു പിന്നെ വീട്ട ട്ടിലേക്കു വന്നു നിക്കുവാരുന്നു
ആ
പിന്നെ ആദ്യത്തെ പേരക്കുട്ടിയല്ലേ
ആ അ പ്രത്യേക ഒരു സ്നേഹം ഉണ്ടാാവരിക്കും ആ ആദ്യത്തെ കുട്ടിയോട് ഒരു പ്രത്യേക ണ്ടാവല്ലോ
ആ പിന്നെ പപ്പേന്റെ അടുത്ത് പോയാ പിന്നെ വേറെ ഒരുരുടുത്ത് അവൻ പോകൂല
ആ ആ. ആ. ഇവിടെ എ എന്റെ മൂനേയിലും മൂത്താള് കുറച്ചും കൂടെ ഭയങ്കര കൊഞ്ചിലും ഭയങ്കര ഇതാണ് എല്ലാവരോടും ഭയങ്കര സ്നേഹോം ഭയങ്കര ഒരു പ്രത്യേക സ്നേഹവും ഒക്കെ ഉണ്ട് അവനോട് പ്രത്യേകിച്ചൊരു സ്നേഹവും കാണിച്ചകൊണ്ട് അങ്ങനെതന്നെ പക്ഷേ ഇളയാൾക് ഭയങ്കര വാശിയും കുറച്ച് ദേഷ്യവും എന്നാൽ കൂടുതൽ കാര്യങ്ങളൊക്കെ എന്നാ കൂടുതൽ കാര്യങ്ങളൊക്കെ ഇതായിട്ടും കുറച്ച് മെച്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ രണ്ടാമത്തെ ആൾക്കാണ്‌
ആ ആ ആ
ഭാവക്കാരാണ് ർത്തൊക്കെ എന്തും പറയാൻ പറ്റ ഒരു വിഷമാവുംവും ആ പെട്ടെന്ന് സങ്കടം വന്നരു ക്യാരക്ടർണ് ഇലയാക്ക അങ്ങനെ നേരെ തിരിച്ചാണ്
ഉം അതല്ല അത് കൊറ ച്ച് കഴിയുമ്പോ റെഡി ആയിക്കോളും അതൊക്കെ നമ്മളെ കയ്യിലി രിക്കുന്നപോണക്കിരിക്കും. അല്ലേ നമ്മള് പറഞ്ഞു കൊടുക്കുന്ന ഇതാക്കുന്ന പോലെയൊക്കെ ഇ നമ്മളെ കണ്ടിട്ടാണല്ലോ പിള്ളേരുവ വളരുവ
ആ അങ്ങനെയന്ന് പറയാൻ പറ്റ അവൾക്ക് ഭയങ്കര ഒരു പ്രത്യേകതരംാശി പിന്നെ അവള് എൻ ഐ സുായിരുന്നു മാം പ്പതിന്റെ കുറച്ച് ബുദ്ധിമുട്ടും അക്ക അതുകൊണ്ടായിരിക്കാം എൻ ഐ സുലായിരുന്നു ജനിച്ചു കഴിഞ്ഞപ്പോ. കുറച്ച് പ്രശ്നങ്ങൊ ക്കുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഒരു ബുദ്ധിമുട്ട് ഒക്കെ ഉണ്ടുന്നുണ് വാശിയൊക്കെ.
ആഹ ഇത്തൊന്നും സാരല്ല അതൊക്കെപ്പം കുറച്ച് പിള്ളേരല്ലേ കുറച്ച് കഴിയുമ്പോൾ അതൊക്കെ റെഡി ആയി തുള
ആ അപ്പൊ വേറെ കൊഴപ്പൊന്നുമല്ല
ആ പിന്നെ ആ പിന്നെ നമ്മള അവിടെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ചേച്ചിയും അളിയനും മാത്രമല്ലേ ഉള്ളൂ കോഴിക്കോട്
അളിയൻ പുറത്താന്നല്ലേ പറഞ്ഞത്
അല്ലല്ല കോഴിക്കോട് തന്നെയാണ്. ആ കൺസ്ട്രക്ഷനാ വർക്ക് ചെയ്യണേ.
ആ ആഹ് ആ
പിന്നെ അളവിനെതാക്കിയപ്പോ പിന്നെ അവര് മാത്രേ ഉള്ളൂ
ആ ആ
പിന്നെ അവന് വീട്ടിലൊക്കെ വന്ന എല്ലാരെയും കണ്ടപ്പോക്കെ ഭയങ്കര സന്തോഷവും
ഉം
അും
ആ
ഇതൊക്കെയാണ്.
ചേച്ചിയ ഒരുപ അടുത്ത് തന്നെയാണ്പ്പ ചേച്ചിയുടെ വീള്ളിലോട്ടൊക്കെ ഇങ്ങനെ പോകാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അവിടെയും രണ്ട ആൺകുട്ടികളാ പത്ത് വയസിന്റെയ ഒക്കെ ഒരു വ്യത്യാസംുണ്ട് ചേച്ചിരും പൂൺകുട്ടികളായിട്ട് അ അവിടെ അവിടെ കളിക്കാനും ഭയര കാര്യമാണ് അവിടെ ചെല്ലുമ്പ അങ്ങോട്ട് പോകാൻ വേണ്ടീട്ട് അത എന്റെ വീട്ടിൽ പോവൻും പോയി നക്കൻ ഇപ്പൊ വന്ന് ആ അങ്ങോട്ടൊക്കെ മാറി നിൽക്കുന്നുണ്ട്
മാറി നിന്ന് ഇതാക്കണം പിന്നെ നമ്മള് കൊറച്ച് കഴിയുമ്പോ പ്രശ്ന ആവും ഇപ്പൊ നമ്മളൊക്കെ വീട്ടിൽ തന്നെ നിന്ന് നിന്ന് ഏ.
നടന്ന കൊറച്ച് നടക്കാനുണ്ട് എന്നാലും ഇവിടെ ഇവിടുന്നു വണ്ടിക്കു പോണേ ഒരു പത്ത് മിനിറ്റ് ഒക്കെ ഉണ്ടാക്കുള്ളൂ അത്രയും ദൂരം വിളിചേച്ചിട്ട് പിന്നെ എന്റെറെ വള്ളിലോട്ട അടുത്ത അപ്പത് കണ്ടാ അങ്ങനെ ഒരു പ്രശ്നം ആ ഉഹ
ആ എന്താണ് പിള്ളേർക്കെ അങ്ങനെയല്ലേ നമ്മള് ചുറ്റുപാട കുറച്ചൊരു ഇതൊക്കെ ഒക്കെ ഉണ്ടെങ്കില് പിള്ളാരും കുറച്ചൊന്നുഷാറാവും. ഇപ്പോൊ ഫോണിൽ തന്നെയാണ് ഇപ്പോ എല്ലാ പിള്ളേരും
ആഹ് അതെല്ലാ കുട്ടികളും അങ്ങനെയണോ ഫോണീന്ന് മാറാനും ഉറങ്ങ ഞാനും എന്നും ഉറങ്ങണ സമയൊക്കെയായിനു വൈകിയാണൊറങ്ങുന്നേ ഈ ഫോണിലു നോക്കിയിരുന്നിട്ടു നമ്മളെ ഉറക്കത്തിന്റെ നമ്മളൊന്നും അറിയില്ലല്ലോ ഫോണിലേക്ക് നോക്കി കഴിഞ്ഞാൽ പിന്നെ
ആ എങ്ങനെ നോക്കിയിരുന്നു പോകോ അയ്യോ ഫോണൊക്കെ മാറ്റി വെക്കണ
ആ ആ
ഇറങ്ങിയിട്ട് നമ്മളിപ്പോൾ ഫോണിൽ നോക്കിയിട്ട്ക്കെ എല്ലാം ഇപ്പം എല്ലാം അറിയാൻ പറ്റും നമ്മള് ഒരാളോട് സംസാരിച്ച് ഇതാ ുമ്പോല്ലേ നമുക്ക് അയിന്റെ ഒരു ഏതൊരു ക്വാളിറ്റി കിട്ടുന്നത് വേറെ തന്നെയാണ് അറ്റുകാരോട് സംസാരിച്ച
ആ എന്റെ മോനിങ്ങനെ സംസാരിക്കാൻ കുറച്ച് ഇതാണ് സംസാരിക്കാൻ ഇവനിങ്ങനെ കാർട്ടൂൺ കണ്ട് കണ്ട് കണ്ട് അതിനാത്തോട്ട് നമ്മളോടെട സംസാരം കുറവാരുന്നു. അത് കാരണം അവ സംസാരിക്കൻ അതിന്റെ ഒരു ഇതുണ്ട് സംസാരിക്കാൻ അത്ര അങ്ങടറിയ രണ്ടാമത്താള് കൂടുതലു സംസാരിക്കും പിന്നെ ടി വി കാണല് കൊറച്ചു കഴിഞ്ഞപ്പഴാണ് പിന്നെ സംസാരിച്ചു തൊടങ്ങിയത്.
ആ
ആഹ്
പിന്നെ സ്കൂളിൽ പോകുമ്പോ ഉള്ള പിന്നെ ഫ്രണ്ട്സ് കാര്യങ്ങള്
ആ ആഹ് ഇപ്പൊ പിന്നെ കൊഴപ്പില്ല ഉം
ഉം ഹസ്ബൻഡ് വർക്ക് പോയോ
വർക്ക്ഷോപ്പാ ഞാൻ പറഞ്ഞില്ലാരുന്നോ.
ആ, രാവിലെപോവും
സ്കൂളിലാക്കിയിട്ട് വർക്ക്ഷോപ്പിൽ പോകും
ആ അപ്പോഅത്ശെരി യിട്ടൊ ശെരിയെന്ന
ചേട്ടാ